ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നു ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ എന്തൊക്കെയണ്ട് വിശ് ശേഷം
സുഗവാട്ടിരിക്കുന്ന്
ആ മഴയ
മഴയാ മഴയാല്ലേ ങ്ങടെ നാ ട്ടില് പിന്നെ ഇന്നൊരു യാത്ര ഒണ്ടാരുന്ന്
എവ്ടാ പോയേ
ഇവിട കൊറച്ചടുത്ത് തന്നെ എന്റെ ഒരു കൂട്ടുകാരി ഒരു കട തൊടങ്ങി
ആന്നോ എന്തിന്റ കടയാ തുണിയ്ടെയോ തുണി കച്ചോടം മ് ഷോപ്പ് ടെക്സ്റ്റൈൽ ഷോപ്പാന്നോ അതോ
തയ്യലും മ്മ് ഷോ തയ്യലാ മെയ്നായ്ട്ട് അപ്പൊ അവിട തന്നെ കൊറച്ച് തുണികളും കൂടെടെടുത്ത് വെച്ചിട്ട് തയ്ക്കുകേം ചെയ്യും അപ്പൊ അവ്ടുന്നെടുക്കുന്നവർക്ക് അവിടത്തെതേ നൈറ്റി ചുരിദാറ് ടോപ്പ് അങ്ങനൊക്കെ
ആന്നോ ആ വല്യ വിപുലായ ക ടെയാന്നോ
ആ കട നല്ല വല്യ കടയാ. പക്ഷേ സാധനങ്ങളൊക്കെ കുറവാ, കാരണം തുടങ്ങിയതേള്ളൂ രണ്ടു മാസ- ആയതേള്ളൂ തുടങ്ങിട്ട്.
ആണോ.
അതിന് കച്ചവടൊ
വരണം ആ അന്നേരം ഇന്ന് ചുമ്മാ പോയതന്നോ. ദോ സാനം വല്ലോ മേടിക്കാൻ പോയോ
സാധനവും വാങ്ങിച്ച് അവള് ഉദ്ഘാടനം പറഞ്ഞായിരുന്ന അന്ന് പകാൻ പറ്റിയില്ല. അന്നേരം ഇന്ന് മോളു അതായത് മോൾക്ക് പോകണ്ടായിരുന്നു. അങ്ങനെ മോളും ഞാനും കൂടി അവിടം വരെ പോയി. ഒരു മൂന്നു നൈറ്റിയുടെ തുണി മേടിച്ച് പിന്നെ മോള് ചുരിദാറൊക്കെ നോക്കി അതൊന്നും എടു എടുത്തില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല.
ആണോ ആ ഇത് നിങ്ങള് എങ്ങനാ പോയേ
ഞങ്ങള് ആക്റ്റീവക്കകത്ത് പോയി
ആണോ
ഉം മഴയാ ആ മഴയാ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോം മഴയില്ലായിരുന്ന് ഞങ്ങളങ് അവിടെ എത്താറായപ്പം മഴ പെയ്തു പിന്നെ അവിടെ കുറച്ചിട്ട് കേറി നിന്ന് പിന്നെ കോട്ടൊക്കെ എടുത്തിട്ട്. ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ തോന്ന്
അപ്പോഴത്തേക്ക് മഴ തോന്നോ
മഴ തോന്ന് പിന്നെ കടേ കേറി. അവിടെ കുറച്ചു നേരം ഇരുന്ന്
ആ കടയൊക്കെ അറിയായിരുന്നോ നേരത്തെ വഴി കെ അറിയായിരുന്നോ
വഴി നല്ലതുപോലെ അറി ഏകദേശം നമ്മുടെ അടുത്ത സ്ഥലമായതു കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഏകദേശ സ്ഥലം അ റിയായിരുന്ന അങ്ങന കണ്ടു പിടിച്ച് ഇതിനിട ക്ക് അവര് ചെന്ന് വിളിച്ച് എവിടെയാണെന്ന് അറിയാൻവേ വിളിച്ച് ഞാനങ്ങ് ചെന്നെത്തി ആ വലിയ അവിടെരു മൂന്ന് കിലോമി മൂന്ന് കിലോമീറ്റർ കാണാത്തൊള്ളൂ
ആ മൂന്ന്
ഉം മൂന്ന്
ആ അന്നരം നെ യാത്രയൊ
അത്രയെന്നാ പിന്നെ നിന്റെ വി
വേറെ എനിക്കിവിടെ പ്ര പ്രത്യേകിച്ചൊന്നുമില്ല മഴയൊക്കെ ആയിരുന്നു രാവിലെ തൊട്ടേ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് നിൽക്കുന്നു ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ക്ലാസിന് പോണ്ടായിരുന്ന്
ആഹ്
ആഹ് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഏർ അവിടെ ഇന്ന് എന്തൊക്കെയായിരുന്നു കഴിക്കാനൊക്കെ
കഴിക്കാൻ ഇന്ന് ചക്ക ഉണ്ടായിരുന്നു
ആണോ ചക്കയിപ്പം കിട്ടുന്നുണ്ടോ
ചക്കയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാവേ ചക്കയുണ്ട് പിന്നെ ചക്ക കൊണ്ടുവന്ന് പിന്നെ അത് കറി വെ വെച്ച്
ആണോ ചക്ക എങ്ങനാ വൃത്തിയാക്കി എടുത്തേ ആരാ വൃത്തിയാക്കിയേ
വൃത്തിയാക്കിയ എന്റെ മോളും ഉണ്ടായിരുന്നു എന്റെ ഹസ്ബൻറും ഉണ്ടായിരുന്നു അവര് വൃത്തിയാകി തന്നു
വൃത്തിയാക്കി തന്നോ ഒരു ച
ഇങ്ങനെ പോകണ്ടന്നുണ്ട് ഒരു ചക്ക ഒരു ഒരു ചക്ക ഒരു ചക്ക മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് അത് അവിടെ തന്നെ മുറിച്ച അപ്പറം ഇപ്പുറം രണ്ട് വീടുകളിൽ കൊടുത്ത്
കൊടുത്ത് ആഹ്
കൊണ്ടുവന്ന് അത് മൊത്തം വൃത്തിയാക്കി ഇന്ന് പകുതിയെടുത്ത് നാളത്തേക്ക് പകുതി ഫ്രിഡ്ജ് വച്ചിട്ടുണ്ട്
ഉം മീനൊക്കെ കിട്ടിയായിരുന്നോ ഇന്ന്
മീനൊക്കെ കിട്ടിയായിരുന്നു ഇന്ന് മീനും ചക്കയും പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു
ആണോ എന്തിരി ചമ്മന്തി
പിെ തേങ്ങ ഇങ്ങനെ വറുത്ത് തേങ്ങ വറുത്തു എല്ലാം പൊടിയും ചേർത്ത് ഇങ്ങനെ ടിന്നിൽ ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചേക്കും അപ്പം നമുക്ക് ആവശ്യം ഉള്ളപ്പോം എടുത് മിക്സിയിൽ പൊടിച്ചെടുക്ക
ആന്നോ ഈ തേങ്ങ വറുത്തരിക്കുന്നന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ ചെയ്യുന്ന അതിന്റെ രീതികളെങ്ങനാ
തേങ്ങ തിരിമിയിട്ട് അത് ആ അടപ്പേ വെച്ച് നാത്ത് വെളുത്തുള്ളി ഇഞ്ചി ജീരകം കുരുമുളക് കടുക് ഉലുവ കറിവേപ്പില വെളുത്തുള്ളി ചുമന്നുള് ഉള്ളി ഇതെല്ലാം ഇട്ട് തേങ്ങ നല്ലതുപോലെ വറക്കും തേങ്ങ വറ്ത്തിട്ട് തേങ്ങ അ ഒരു ബ്രൗൺ നിറവായിട്ട് വരുമ്പോ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അതും കൂടെ ചൂടാവുമ്പം ഇറക്കി വെച്ചിട്ട് അത് ആറുമ്പ ഒരു ടിന്നിനാത്ത് ഇട്ട് അടച്ച് ഫ്രിഡ്ജ് വെക്കും പിന്നെ ഇത്രേം ദിവസം വേണോങ്കിലും അന്നരം പൊടിക്കത്തില്ല അന്നേരം നമുക്ക് അന്ന ആവശ്യ ണ്ടെ പൊടിക്കാം പിന്നെ ഇത് എത്ര ദവസം വേണെങ്കിലും ഫ്രിഡ്ജ് ഇരുന്നോളും പിന്നെ നമക്ക് ചമ്മന്തി പൊടി ഉണ്ടാക്കണങ്കി ഇച്ചിരി ഉപ്പും പുളിയും കൂടെ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചിട്ട് ഈ ഈ ഇതൂടെ കൊറച്ച് ഇട്ടിട്ട് അടിച്ച നല്ല ചമ്മന്തിപ്പൊടിയാകും
അങ്ങനെ ഉണ്ടാക്കുന്ന ഇത് എപ്പഴും കാണോ വീട്ടി
എപ്പഴും കാണും മിക്കവാറും ഞാനിങ്ങനെ ചെയ്തു വെക്കും
ആണോ അന്നേരം പിന്നെ എളുപ്പം ഉണ്ടല്ലോ ലി
ഇവിടെ എല്ലാർക്കും ഇഷ്ടവ
ആണോ ആഹ ആഹ എല്ലാം ചേരുന്നേ ല്യോ എരിയും പുളിയും എല്ലാം ഉണ്ടല്ലോ
പുളിയെല്ലാം ഉള്ളത പിന്നെ അവിടെക്കെ എന്തൊക്കെയായിരുന്നു കറി
ഇവിടെ ഇന്ന് ചോറും ചക്കയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ
ചക്ക ഉണ്ടായിരുന്നു ആ ആ
അന്നരം അതൊക്കെ തന്നെ പിന്നെ മീൻ നാളത്തൊട്ടൊക്കെ മീൻ കുറവാന്ന് പറയുന്നത് ട്രോളിംഗ് ഒക്കെ തുടങ്ങല്ലേ
ട്രോളിങ് തുടങ്ങി ആ
ആ അന്നേരം പിന്നെ നാളത്തൊട്ടക്ക അത് മീൻകറി
നാളത്തൊട്ട് ഇപ്പാട ആ മുട്ടയ